ആഹ് ആഹ് കേൾക്കുന്നുണ്ട്
നിങ്ങളുടെ അവിടന്ന് എക്കോ പോലെ സൗണ്ട് ഭയങ്കര നിശബ്ദത നിശബ്ദതായിട്ട തോന്നുന്നു വീട്ടിൽ ആരും പ്രത്യേകിച്ച് ഇല്ലല്ലോ
ആ അയിന്റെ വേറെന്തെങ്കിലു കേൾക്ക്ണ്ടോ
ഇല്ല അതല്ല എകൊ അതായത് എന്താ ഒരു നിശബ്ദതയ നമ്മൾ സംസാരിക്കുമ്പോ ഉണ്ടാവല്ലോ നമ്മളെ സൗണ്ടന്നെ ഒര് ബിഗ് ഭയങ്കരായിട്ട് ഇങ്ങട് മൈക്കില് സംസാരിക്കുന്ന പോലെ
ആഹ്
അങ്ങനായിട്ട് അല്ല കുട്ടികളൊക്കെ എന്നിട്ട് ഒറങ്ങിയോ
ആ കുട്ടികളൊക്കെ ഒറങ്ങി അവരെ ഒറങ്ങി ഇനി ഇപ്പോ ഞാന ഒറങ്ങി ഞാനേ കാക്ക വിളിക്കും കാക്കെ ഞാന് ഇനി കുറച്ച് കഴിഞ്ഞട്ട് കാക്ക അങ്ങോട്ട് വിളിക്കു ഇത് ഇത് കഴിഞ്ഞിട്ട് വി വിളിക്കാച്ചിട്ടാ
ആഹ് അതല്ല പിന്നെ അപ്പുറത്തുള്ളവരൊക്കെ എങ്ങനെ അങ്ങോട്ട് വരാറുണ്ടോ നിങ്ങള കുടുംബക്കാരൊക്കെ ഉ
ആ അവരഅങ്ങനെ ഇവിടെ ഉള്ളവര് അങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ പുറത്തിറങ്ങൊന്നില്ല്യ
അതെ അവര്
അങ്ങനെ എഴുതുണ്ട് ആഹ് അവര്ടെ അവരൊര്ട്ടത അതല്ലേ ഈ തിന്ന് ആ കാ തുന്ന കെടക്ക അതൊക്കെ ഇതായിട്ട് എല്ല താവളയും ചേർത്തമായി ചേർക്ക ഞാൻ നല്ല തടിയാ. നല്ല തടിച്ചാ, നല്ല തടിയാ.
അതേ. ആഹ് പ്രത്യേകിച്ച് ഒന്നും ചെ അപ്പൊ നിക്ക് എന്നാല്, എന്തെങ്കിലും വ്യായാമം എന്തെങ്കിലും ചെയ്തൂടെ?
ഞാന് വ്യായാമെക്കെ ചെയ്തിന്ന്. എന്നിട്ട് തടിയൊന്നും കുറയണില്ല. വ്യായാമം ചെയ്തിന്നു. പിന്നെ,
അല്ലെങ്കി ജിമ്മിനൊക്കെ പോയിക്കൂടെ. അല്ലെ ജിം ക്ലാസ്സിന് പോയിക്കൂ.
ജിമ്മിനൊന്നും കാക്ക പറ്റൂല.
അതേ.
യ്ക്ക് നല്ല ഇഷ്ടാ. ജിമ്മിനെ പോവാന്. പെണ്ണുങ്ങള് അത് പണ്ടത്തെ മാതിരി ഒന്നുമല്ല. ഇപ്പ പെണ്ണുങ്ങള് മാത്രമള്ള ഒക്കെ ഉണ്ടല്ലോ. അതൊന്നും കാക്ക ക്ക് പറ്റൂല.
ആ. പിന്നെ അതുമല്ല നമ്മളെ വീട്ടിൽന്ന് വ്യായാമം ചെയ്യണ പോലെയല്ല. ഈ ജിമ്മിന് പോയ നല്ല അതിന്റെതായ രീതിയില്, കറക്റ്റ് ചെയ്യണെ. പിന്നെ ഞാന് പോവണ്ട ആവശ്യില്ല. ഞാനാ സ്കെൽ ഞാന് മെലിഞ്ഞിട്ടാ.
ഏയ് ഔ ഇക്ക അങ്ങനെ ആകാൻ ഇനിക് എന്ത് പൂതിയ. ക്ക് എന്ത് ഇഷ്ട്ടാ അങ്ങനെ.
ഏ ഇക്ക് തടി കുറഞ്ഞ ഭയങ്കര സങ്കട.
ഇൻക്ക് എന്ത് ഇഷ്ടാ തടി കൊറയണേ. പക്ഷെ ഞാൻ തടി കൊറയൊണൊന്നില്ല. ഞാന് ഉം ഇത്, മത്രൊക്കെ ഒഴിവാക്കിന്നു. മധരക്കൊ ഒഴിക്ക ഞാനൊക്കെ മത് ര, ചായ ഞാൻ ജൂസായാലും മത്ര്ടാതെ ജ്യൂസടുക്കും. ഇക്ക അങ്ങനെയൊക്കെ ഇഷ്ട്ടാ. ഞാൻ അങ്ങനൊക്കെ ചെയ്യു. എന്ത് ചെയ്തിട്ടു ഞാ ഞ ഞാൻ ഡോക്ടറോടെ പോയ്. ഡോക്ടർ എന്ന ആദ്യം ഉറക്ക് ഒഴിവാക്കിന്. ക്ഷെ ഞാന് ഇങ്ങനെ ഉണ്ടായിര്ന്ന്ട്ടാ. ഞാന് ഞങ്ങനൊക്കെ ഞാനൊരു രണ്ടു വർഷം പോറേ ഡയറ്റിങ് ഒക്കെ ചെയ്ത്ക്ണ്. രാവിലെ രായ്ക്കുർക്ക്. ഉപ്ടാതെരായി കുർക് എപ്പോഴെങ്കിലും ഒക്കെ ഒരു ഉപ്പിട്ട് ട്ട് ഞാൻ ഉണ്ടാക്കുള്ളു. പിന്നെ ഉച്ചക്ക് രായിദോശ. രാത്രി ഗോതമ്പ് നുറുക്കോണ്ട് ഉപ്പുമാവോ, അല്ലെങ്കിൽ ഗോതമ്പ് ദോശെ, അല്ലെങ്കിൽ ഗോതമ്പ്ടി ച പാത്തിയോ.
അങ്ങനെ ഇണ്ടങ്കില് അല്ലെങ്കിൽ ഞ ഒന്നുംല്ലെങ്കിൽ ഞാൻ ഫ്രൂട്ട്സ് മാത്രം കഴിക്കും. അല്ലെങ്കിൽ ഞാൻ സലാഡ് ഉണ്ടാക്കി കഴിക്കും. അല്ലെങ്കിൽ ഓട്സ് ഉണ്ടാക്കി കഴിക്കും. അങ്ങനൊക്കെ ചെയ്ത്ട്ടും, പിന്നെ ഉച്ചക്ക് ഞാനൊരു ഏറി പോയല് ഒര അഞ്ച്ൻറ്റ്, ഒരു മൂന്ന് മിനിട്ട് ഒക്കെ ഞാൻ ഉറങ്ങോള്ളൂ. അലാറം വെച്ചിട്ട് അങ്ങനെ ഒ കൂടുതല ഉറങ്ങിയാലും ഉണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒറക്ക് ഒയിവാകിലെങ്കിലും ഇങ്ങനെ ചെയ്താ മതിന്ന്. ഷേ പിന്നെ ഞാന് എനിക്ക് ഫോൺ ഞാൻ ഫോണ്മ കളിക്കൂട്ടാ. ഫോണ്മ കളിക്കാൻക്ക് വേകം ഒറക് വെരും. ഞാന് എന്താട്ടും, പുർത്ത അ ടെ തറവാട്ട്ങ്ങല അവിട്ക്കൊക്കെ പോവും. അങ്ങനൊക്കെ പോവും. അങ്ങനൊക്കെ നേരം കയ്ച്ചും. വീട്ടക്കങ്ങട് വന്ന ന്നാല് ഭയങ്കര ഒറകല് ന്നിട്ട്, ഞാന് ഇങ്ങനെ നടക്കും. പിന്നെ നേരെ ഈ. ആ അങ്ങനെയൊക്കെ ചെയ്തിട്ട്ന്താണ് ഞാൻ തടി കുറഞ്ഞിട്ടിയന്നാ പറഞ്ഞത്. അങ്ങനെ, തടി കൊർഞ്ഞീല. പിന്നെ ഡോക്ടർ എന്താ പറഞ്ഞെ എനിക്ക് പിന്നെ, അസുഖങ്ങളൊന്നു ഇല്ലാട്ടോ. ഇനിപ്പ തടിണ്ട് ഗണീച്ചിട്ട്. രക്തത്തിന് രക്തോണ്ട്. പിന്നെ ൻക് അങ്ങനെ ഷുഗറോ കൊളസ്ട്രോളോ പിന്നെ എന്താ പറയാ, ഉം അങ്ങനത്തെ അതൊന്നുല്ല. ഉം പി സി യോ ടി യോ. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുല്ല പക്ഷെ എന്താ. ഇപ്പ ഡോക്ടറ് പറഞ് ആദ്യം ഉറക്ക് ഒയി വാക്കണംന്ന് ഉറക്ക് പൂർണ്ണമായിട്ട് ഒ ഒറക് ഓയിവാക.
ശരിക്കും ഉറക്കനല്ലേ ഉറക് ഒഴിവാക്കണം എന്നാ പറഞ്ഞത്.
ഡോ ആഓർ തന്നെ നമ്മള് ഉച്ചക്ക് യാ ആ ഞാന് ന്ന നറി. മക്കള മദ്രസ്ക് പറഞ്ഞ യച്ചാല ഉറങ്ങാ എന്റെ ഉർക് എങ്ങനെയ്ന്. മക്കള മദ്രസ്ക്ക് പറഞ്ഞച്ചാല് അപ്പ എന്താണ്. ഈ മദ്രസക്ക് പോകുമ്പോ തന്നെ അവൾക്ക് ചായിം കടിയായി. ഇത് ഞാൻ രാവിലെ ആറ് മണിടെ മുന്നേ ആ കട്ക്കളേക്ക് ഇറങ്ങു. എന്നിട്ട്. പിന്നെ ഗ്യാസടുപ്പ്മ ചായിം കടി ണ്ടാക്കും. അടുപ്പത്ത് ചോറക്കും പിന്നെ ഞാൻ രാത്രി ഉപ്പേരി ഒ ക്കെ അരിഞക്കും. പിന്നെ ഇപ്പ ഈ മീന് വൈകുന്നേരംക്കെ വാങ്ങയാണെങ്കിൽ പൊരിക്കാനാണെങ്കി മീൻ കട്ട് ചെയ്ത് കായ തേച്ചെക്കു ആഹ അങ്ങനൊക്കെ അപ്പൊ ഈ ഇങ്ങനെയൊക്കെ പണി ചെയ്ത് നേരംമ്പ പിന്നെപ്പ ഇതിന്റെ പണിന്റെറെടയിൽ പണില്ലേണം അപ്പൊ എന്താട്ടോ ഈ ചോറ് വന്ത അടുപ്പട്ട് ഇനിയിപ്പ കറിക്കാണെല് ഈ ചായം ക ണ്ടുമ്പോ തന്നെ കറിക റെഡിയ ആക്കും
ആ ഉ
അങ്ങനേനെ എന്നിട്ട് ഈ ചോറ് വന്ത അടുപ്പത്ത് കറി വെക്കും ഗ്യാസുമ ചായയും കട ഉണ്ടാക്കും വേ അടുപ്പ് അടുപ്പണ് കത്തിച്ചാ വേഗ വേഗം പണിഞ്ഞ അടുപ്പത് അപ്പൊ ഇ ഈ മ മദ്രസകെമ്പത്തി അപ്പട ഇന്റെ പണി കഴിഞ്ഞഞ് അടുക്കളപ്പണി കഴിഞ്ഞി എന്നിട്ട് ഈ അടുക്കളപ്പണിന്റെ അടിയിൽ തന്നെ എന്തെങ്കിലും പാത്രമായത് അപ്പ തന്നെ അപ്പ തന്നെ കഴുകിയക്ക അങ്ങനെന്നെ ഇന്റെറോണി ഈ പണിന്റെ അടിയിൽ തന്നെ ഈ അടിച്ചോരലും നടക്കും ഇന്റത് അങ്ങനെെ ഞാനേ
അപ്പൊ അതാവുമ്പോ എന്താ പിന്നെ ഫ്രീ ആയിട്ടിരിക്കണ്ടേ
അപ്പൊ ഈ മക്കള് മദ്രസ് അപ്പൊ ഈ അടുക്കള പണിയുണ്ട് കഴിഞ്ഞാത്തരം അതിന്റെടയിൽ അടച്ചോല്ലലും കയ്യു അപ്പൊ അതി്ന്റെ ആ അടുറലും അടുക്കളപ്പണ ഒക്കെ അട ക ചെയ്യും അപ്പൊ ഈ മക്കൾക്ക് മ്രസ്യയും മദ്രസ ഇട്ട വരുമ്പോ അപ്പൊ ഞാൻ ടൈം ഒക്കും ഇവ ഏർക്കണം മതസ്ഥച്ചാല് ഞാാന് ഇവർക്കരു വരുമ്പോത്തിന് ഒരു ടൈം വക്കും ഞാൻ ഒരു ഏഴ് മുപ്പത്താറോ മുപ്പത്തേഴ ആാണ് ടൈം വെച്ചെടുക്കും അപ്പത് ചോറാക്കാന് നീ നീറ്റരാനേ അപ്പൊ പിന്നെ ഇവര് പോയാല് വീണ്ടും ഉറങ്ങണം അവിടെ ഇവരെ സ്കൂൾക്ക് പറഞ്ഞച്ച വീണ്ടും ഉറങ്ങണം അവിടെ
അതേ
ആഹ് അപ്പൊ തുടക്കാ മാത്രം ഉണ്ടോ ഈ തുട കഴഞ്ഞക്ക് കളിയണ്ട് കഴിഞ്ഞാാലേ അവിടെ ഉറങ്ങി പിന്നെ അവിടെ വേറൊന്നുംല്ല അപ്പ അവിടെ ഉറങ്ങി പിന്നെ അതിൻ്റെ ഇടയിൽ ആ കാക്ക വിളിക്കുമ്പോണീക്കും അയ അമ്മള പോണ്ട പാപ്പ എന്റെ ആക്കറ ആ ഇ ഉറങ്ങണല്ലേ എന്നന്ന് ഉറങ്ങിക്കോന്നറിയാം പിെ ആ വർത്താനന്ന് കേക്കുമ്പോൾ ഉറർക്കത്തിലേ ഒരു രണ്ട് മണി ചിലപ്പോം മൂന്ന് മണിരെ ആ ഓർക്കാണ്ട് ഓർമ്മും ഞാൻ
ആ അങ്ങനെ ശീലിച്ചുകൊണ്ട് പിന്നെ
ഇക്കങ്ങനെ ശീലായിട്ടാണ് ഇനിക്ക് അപ്പൊ ഈ ഉറങ്ങാതാവുമ്പോ ഇനിക്ക് തലക്കൊരു കനം വരയാണ് ഉറങ്ങി ശീലായിട്ട് അപ്പൊ അതന്നെ ഡോക്ടർമ്മന എങ്ങനെ ഉറങ്ങിയത് ഉറങ്ങ ഉച്ചക്ക് ഒരു അഞ്ചിറ്റ ഒക്കെ ഓർ കമ്പാടിയല്ല ഓവർ ഉറങ്ങിയാലും ഞമ്മളിങ്ങനെ പിന്നെ പറഞ്ഞില്ലേ ചെല ശരീരം തടിക്കൂല എന്റെ ശരീരം നല്ല തടിക്കാ ടൈപ്പാ. ആ അതാ ഡോക്ടർ പറഞ്ഞ ഉറക്ക് വളരെ ഒഴിവാക്കണംന്ന് പിന്നെ ജിമ്മിനും പോണം
ആ ജിമ്മിന് പോയാല് നല്ലോണ്ണം തടി കുറവട്ട് നൂറില് നൂറ് ശതമാനം ഉറപ്പാണ്. ആല്ല ഞങ്ങളെ പകുതി മുക്കാല് പെണ്ണുങ്ങൾ ജിമ്മിന് പോണവരാ. പിന്നെ അത് അല്ല ഇന്റെ ളച്ചൻ പോൂണ്ട് ഇള ഓന ഓൻ പറയും എക്ക അവിടെ ഈ വയസ്സായ ന്നടക്കണ്ടുന്നു നമ്മള് പണ്ടത്തെ കാലല്ല പണ്ട് ഇറങ്ങ ജിം ക്ലാസ്സില് ആളുങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ
മുക്കലുണ്ട് ഇടിക്കലുണ്ട് ഒക്കെണ്ട് ഞമ്മക്ക് ഒക്കെ പോയിട്ടുണ്ടാ നമ്മക്ക് ഒല്ലാത്തിനും ഉപകാരം ഇപ്പൊ ഇന്റെ ഇപ്പം ഇന്റെ വീട്ടിൽ ചെന്ന ഇന്റെ വീട്ടില് പാത്രം കഴുകുന്ന മെഷീൻ അടക്കണ്ട് ഇന്റെ വീട്ടില്
അതെ ഇപ്പ നിങ്ങള് വലിയ പൈസ ഉള്ള ടീ
അല്ലല്ലോ ആദ്യണ അതല്ലേ പിന്നെ പിന്നെ പൈസ ആദ്യം ഇന്റപ്പാക്ക് ഒന്നുണ്ടായിരുന്നില്ല. ഇന്റപ്പാ കൂലിപ്പണി ചെയ്ത ആളാ. വെറ്റില പണി ഇന്റെ ഇന്റെ ആ കാക്കാര് കാക്കാര് ഗൾഫിൽ പോയി അങ്ങനെ മെച്ചമായാതാ. ഇപ്പൊ ഇ കാക്ക കൂടി ഇരുന്നിട്ട് എത്ര വർഷായി? രണ്ടു വർഷായി. കാക്ക കുടിയിരിക്കുമ്പോ കാക്ക വാങ്ങിയതാണ് കാക്കാന്റെ വീട്ടിൽ വാങ്ങിയതാണ് കാക്ക പാത്രം എല്ലാ സൗകര്യം ഉണ്ട് തുടക്കണ മെഷീനുണ്ട് അടിച്ചു വാരുന്ന മെഷീൻണ്ട് എല്ലാ സൗകര്യത്തോടും കൂടിട്ടാണ് എൻ്റെ ആങ്ങള വീട് കയറ്റിയിരുന്നത്.
ഓ എ
ആ ഇപ്പ തുടക്കണ മിഷീൻ ഇല്ലട്ടോ. അയിന്റെ വർക്ക് അത് ഓ ഇതായി അയിന്റെ ചാർജ് ഓവറായിട്ട് വർക്ക് ചെയ്യുന്നില ഇപ്പൊ അത് ഒഴിവാക്കി ഇപ്പോ വാക്കർ മിഷീൻ ഉണ്ട് അടിച്ചോര്ന്ന.
ആ ആ
പൊടിയൊക്കെ തട്ടുന്ന വാക്കർ മിഷീൻ ഉണ്ട്. മറ്റേത് തൊടക്കണതൊക്കെ ഒഴിവാക്കി പിന്നെ പാത്രം കെക്ക്ണ മിഷീനൊക്കെണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ അഹ് പാത്രം കെക്ക്ണ മിഷീന്
ഞാൻ കണ്ടിട്ടില്ല ഞാൻ അതല്ലേ ഇങ്ങളോട് പറഞ്ഞത് ആഹ് അതാ ഞാൻ ഇങ്ങളോട് പറഞ്ഞത് അ അല്ല അപ്പൊ അത് എന്താ ചെയ്യാ നമ്മളിങ്ങനെ വെറുതെ പാത്രം വെച്ച് കൊടുക്കേ
ആ പാത്രം ഞമ്മള് പാത്രം ച വലിയ ചമ്പട്ടികളൊന്നും പോവുലട്ടോ നമ്മള് ചെറിയ ഇങ്ങനെ നമ്മള് പ്ലേറ്റ് ക്ലാസ്സ് കോരി ചെറിയ സാസറ് അങ്ങത്തൊക്കെ അയിന്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാ അയിന്റത് ഒരു ഒരു ചെറിയൊരു ഒരു പേക്കായിക്കാണ്ടൊര് ഒരു ചെറിയ ഒരു ഇത്ണ്ട് അയിന്റെ ലിക്വുഡ് ഒരു ചെറിയ ഒരു പാക്ക അയില് ഒരു ഭാഗം ഒരു ലിക്വുഡിന്റെ മാതിരി ഒരു ഭാഗം സർഫും പൊടിൻ്റെ മാതിരി ഉള്ള പൊടി അതായി വെച്ച കൊടുക്കണ സാധനണ്ട് അതിൽ വെച്ച കൊടുക്ക എന്നിട്ട് നമ്മൾ ടൈം കണക്കാ ക്ക പതിനഞ്ച് മിനിറ്റ പതിനഞ്ച് മിനിറ്റ് ഒരു മണിക്കൂറാ രണ്ട് മണിക്കൂറാ മൂന്ന് മണിക്കൂറാ നമുക്ക് മണിക്കൂറ ആക്കാ മിനിറ്റും ആക്ക ആ ടൈമ് അട റെഡിയാക്ക എന്നിട്ട് ഇതാക്ക ഓണാക്കിയാല് നല്ല വൃത്തിയാവും
പാത്രം കഴുകിട്ട് നല്ല വൃത്തിയാവും എന്നിട്ട് പിന്നെ അഹ് അത് താനെ ഓഫാവുട്ടാ അത് കഴുകൽ കഴിഞ്ഞാ താനെ ഓഫാവും പിന്നെ ഞമ്മക്ക് അയിന്നാണ്ട് എടുത്തച്ചാ മതി നല്ല ഒണങ്ങിട്ടുണ്ടാവും
ഏഹ്